ആഹ്
ആഹ്
കേൾക്കുന്നുണ്ടോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് ഇതിൽ ഇപ്പ ആരാന്നും മനസ്സിലായിട്ടില്ല എല്ലാരുംമ്പാളും ഒപ്പം മെസ്സേജ് അയ ച്ചപ്പോളേ
ആഹ് ഓക്കെ നെയമ പറയാൻ പറ്റാത്തോണ്ട പിന്നെ എന്താ ചെയ്തോണ്ടിരിക്കണേ
ഞാനിപ്പോ അടക്കളയിലാണ് കൊറച്ച് കുറച്ച് ചോറ് കമ്മിയാണ് അപ്പൊ ചോറ് തിന്നാൻ ഇട്ട് കൊണ്ട് നികാ ഉ എന്താ ഒരാള്ണ്ട്.
ഒരാളുണ്ടോ ആഹ്
ഉ ഒരു വയസായ ഒരു വയസ്സ് ആയ ആൺകുട്ടി ആണ് ആ മഴ ഉണ്ട്
ആണില്ലേ ആഹ് ആൺകുട്ടിയ ആ
ആഹ്
അവള് ഞങ്ങക്കും മഴുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട്
അഹ് ശെരി മഴ ഉണ്ട് ല്ലേ
ഭക്ഷണം കഴിക്കാനായൊ ഇല്ലല്ലോ
കഴിക്കാൻ ഒന്നും ആയിട്ടില്ല ഏ ഞങ്ങള് ഇവിടെ ഇപ്പ പള്ളിക്ക് പോഴിക്കാണ് പള്ളീന്ന് വന്നിട്ട് ഒള്ളു ഭക്ഷണം കഴിക്കാൻ പറ്റാ
ആഹ് അങ്ങനെ ശീലവുംല്ലേ
ആഹ് അങ്ങനെയാണ് ശീലം
ഓ ശരി ആഹ് ആഹ്
ഉംഹ്
മഴ ആകുമ്പോ അങ്ങനെ പൊറത്തൊക്കെ പോവാറുണ്ടോ
ചിലപ്പോ പോവാറുണ്ട്
ആഹ് ശെരി ആഹ് കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോ നല്ലാ തണുപ്പാണ്ല്ലേ
ഉം അവിടെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ
ഭക്ഷണം രാത്രി ചില സമയത്ത് ലേറ്റ് ആയിട്ടാ കഴിക്കുള്ളൂ ചിലപ്പോ സാധാരണ ചോറൊക്കൊണ്ടോ ആഹ് ആഹ് രീതിയിൽ
ആഹ് ശരി
ആഹ് പിന്നെ നേരത്തെ കഴിക്കും തണുപ്പൊക്കെ അവുമ്പലെ മഴയുള്ള സമയത്ത് ഒകെ
ആഹ് ഇവിടെയും നല്ല മഴ ഇണ്ട് ചെറുങ്ങനെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ചെലപ്പോ കോള് കട്ടാവാനും സാധ്യത ഇണ്ട് ചില ആൾക്കാരുടെ അങ്ങനെ പെട്ടെന്ന് കോള് ക കഴിഞ്ഞ് പോവാറുണ്ട്
ആഹ് അങ്ങനെണ്ടില്ലേ ശെരി ഓക്കെ
നിങ്ങള് ഇതുവരെ ഫോം വിളിച്ചിലങ്ങനെ വന്നിട്ടില്ലേ ആഹ് ഇഷ്യുയില്ലാ
അത് ശെരി ഓക്കെ ഉം ആഹ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി സംബന്ധമായിട്ട്?
ഞാന് ഒന്നുല്ല ഹൗസ് വൈഫാണ്
ഓക്കെ ആഹ്
ഇങ്ങളോ
ഹസ്ബൻഡ് എന്ത്‌ ചെയ്യാ ഞാനും ഹൗസ് വൈഫാണ്
ആഹ് ഹസ്ബ ഹസ്ബൻഡ് ഇവിടെ ഇൻറസ് എനിക്ക് പണില്ല ഓൺലൈലായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ
ആഹ് ഓൺലൈയിട്ടൊന്നും ചെയ്യുന്നില്ല
ഇല്ലല്ലേ ഉം
ചെയ്യണന്നൊക്കെണ്ട് നോക്കാം
അഹ് നിങ്ങക്കത്ര കുട്ടികളാ
എനിക്ക് മൂന്ന് പേര് ആഹ് ആഹ് രണ്ടു പേര് വലിയവരാണ് ഒരാൾ ചേറു താണ് മൂന്നാം ക്ലാസ് പഠിക്കണ് ചെറിയ കുട്ടി മൂന്നാം ക്ലാസ് പഠിക്കണ് മറ്റൊര് ഡിഗ്രി കഴിഞ്ഞതാണ്
അത് ശെരി അവര് രണ്ടെരും പെൺകുട്ടി ട്ടികളോ ആണ്കുട്ടികളോ
ആഹ് രണ്ട് പേരും മൂന്നു പേരും രണ്ടു പേര് മോനാണ് ഒരാള് മോള് മൂത്തത് മോള്
അത് ശെരി പഠിക്ക കെട്ടിച്ചാനായിട്ടില്ലേ
പടിക്ക്ന്നുണ്ട് ആഹ് മോളെ കല്യാണം കയിക്കാന് അതെ ആയിട്ടുണ്ട് ഇല്ല ജോലി എന്തെങ്കിലും ആയിട്ട് കഴിക്കനാണ് അവളെ ആഗ്രഹം
ആഹ് അങ്ങനെ
ആഹ്
എത്ര വയസുണ്ടാവും
അവൾക്കോ അവൾക്കിപ്പോ ഒരു ഇരുപത്തിരണ്ടാവാനായി
ആഹ്
ആഹ്
മോന്റെ സൗണ്ടാ കേൾക്കുന്നത്
ആഹ് മോന്റെ സൗണ്ടാ
ആഹ് നേരത്തെ ഉറങ്ങാറുണ്ടോ?
ഇല്ലല്ലാ ഞങ്ങള് ഉറങ്ങും
അഹ്ശെരി ഓക്കേ ആഹ്
കരണ്ട് പോയിട്ടേ ഞങ്ങള് കരണ്ട് അടുപ്പമ്മലാ വെ ക്കല് അപ്പൊക്കരണ്ട് ആഹ് ആഹ് കരണ്ട് പോയാല് കരന്റടുപ്പുമലായോണ്ടേ ആഹ്, ആഹ് കരന്റടുപ്പാണ്.
ആഹ് അപ്പപ്പൊ കര്ണ്ട് പോയിറ്റുണ്ടാവും ഓഹ് അത് ശെരി അത് ശെരി ആഹ് ന്നാ വർക് കത്തൂല ഈ സമയത്ത് വെറക്ണ്ടായി ട്ടും കാര്യല്ല തണുത്ത്ട്ടേ കത്തൂല മോന്ക്കരയുന്നുണ്ട്ലേ
ആഹ് ഓനങ്ങനെ
ഉം വെറക്ണ്ടായിട്ടും കാര്യല്ല്യ താ ചെല സമയത്ത് തണ് ത്ത്ട്ട് കത്താത്ത പ്രശ്നം വര്ന്ണ്ട്ല്ലേ മഴക്കാലാവുമ്പോ
ആഹ് ഇബടെ പിന്നെ വറകും കൊറവാണ് അപ്പൊ ഞങ്ങള് പ്പോ ഇൻസ്റ്റഗ്രാമില് കണ്ട്‌ങ്ങാണ്ടേ അങ്ങനെ ഒരു അടപ്പ് ആഹ് ഗ്യാസ്ണ്ടേയ് ഗ്യാസിനൊക്കെ റൈറ്റ് കൂടിയേക്കല്ലേ ഉം ആയിരത്തിപത്തോ അത്രയി ക്ക്ണ്ന്ന് പറയ്ണ്ട്
തൊള്ളായിര്ത്തി ഉം മുപ്പത് ആഹ് തൊള്ളായിര്ത്തി അർവതായി തൊള്ളായിര്ത്തി അർവത് അഹ്
ഇവടെ ആയിര്ത്തി പത്ത്ണ്ട് ബാറ്റികുത്താനോ ഉം ന്നാ കൂടി വര്യായി ആഹ് ഞങ്ങള് ഇൻസ്റ്റഗ്രാമ് ല് കണ്ട്ങ്ങാണ്ട് എല്ലാചട്ടീ എല്ലാപാത്ര ങ്ങളും ബക്കണ ഒരു ഗ്യാസടുപ്പ് കണ്ടേ അപ്പൊ അത് വാങ്ങി.
ഇപാ അടുപ്പിന് അതാണോ നിങ്ങളട്ത്ത്ള്ള്.
ആഹ് അതൂണ്ട് സാധാ ഉണ്ട് രണ്ട് കരന്റട്പ്പുണ്ട് അപ്പൊ കര്ന്റ് പോയാല് ഇൻവെ ട്രുമ്മെ അത് അറ്റാച്ച്ണ് അപ്പൊ ഇങ്ങനെ കൂക്കിങ്ങോണ്ടേക്കും. ഉം അപ്പൊ അത്ങ്ങ്ട്ട് ഓഫാക്കലാണ്. ഇങ്ങളവടെ വർഗോ.
ഞങ്ങള് വെറക് ഞാകൂടുതലും യൂസ് ചെയ്ത് വെറകാര്ന്നു പിന്നെ ഇപ്പ ഗ്യാസ് നറ ച്ചു മഴപെയ്തിട്ട് വെറകൊന്നും കത്തുന്നില്ല ചെല സമയത്ത് മണെണ്ണ ഒഴിച്ച് കൊടുക്കും.
ഞാ ഹ ഹ
ഏഹ് എടക്ക് നമുക്കെന്തേലൊരു ഐഡ്യ വാണല്ലോ.
ഉം.
ആഹ് അപ്പൊ അങ്ങനൊക്കെ ചെയ്യാറ്ണ്ട് ചോറൊക്കെ ചെൽപ്പം വെറകടുപ്പ് വെക്കും. കര്ന്റട്പ്പില്ല. ഉം ആഹ് ഗ്യാസ് ഇപ്പട്ത്താ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാ ബുക്കിംങ് പാടൊള്ളൊല്ലോ. അല്ലാതെ പറ്റൂലല്ലോ ആഹ്.
ന്നെരി.
ല്ലൻ അല്ലാഞാപ്രയാസാ ഐക്കോട്ടെന്നാല് ഞാവെക്കട്ടേ.
ഏഹ്.
വെക്കൺ
ഹലോ.
ഹലോ ആഹ് നാപത്തഞ്ച് ദിവസം കഴിഞ്ഞാലേം ബുക്കിങ്ങ് പറ്റൊള്ളുലേ
ആഹ് ആഹ്.
ആഹ് ഓക്കെ ചൊമണ്ടോ നിക്ക്.
ചൊമയൊന്നൂല്ലാ ഇപ്പൊയിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയിതാക്കിയതാ.
ആഹ് ഇപ്പൊ തണുപ്പൊക്കെ ആയതോണ്ടാവും ഉം. കാലാവസ്ഥ ഉം മോന് നേരത്തെ ഒറങ്ങോ.
ഇല്ലല്ല ഓന് നമ്മള് ഓറങ്ങ്ണ നേരത്തൊള്ളു ഓറങ്ങാ.
അത്ശെരി ആഹ് ആഹ് നമ്മളെ കൂടെതന്നെ ഉറങ്ങുന്നതാവും ഉം.
ആഹ് ഓന്ച്ചാ ഇപ്പൊ മഴയെ പിന്നെ ഉറങ്ങീട്ടില്ലെങ്കില് ഈ നേരത്തൊക്കെ ഒറങ്ങിയാ പിന്നെ അന്തിക്ക് ഓന് ഒറക്കൊണ്ടാവൂലേ അപ്പൊ കളിച്ചും ഓന്.
പകല് ഒറങ്ങിയാല്
ആഹ് പകല് ഉച്ചെന്റ സമയത്ത് ഒറങ്ങും പിന്നെ ഉറക്കാറില്ല ഉച്ചെന്റെ സമയത്ത് ഒറങ്ങി കഴിഞ്ഞാല് ഒരു മൂന്നണി നാലണി ആവുമ്പൊ എണീക്കും
ഓഹ് അഹ് ശരി ആഹ്
ഉം അപ്പൊ പിന്നെ ഈ സമയത്ത് ഒറങ്ങിയാല് പിന്നെ അന്തിക്ക് പിന്നെ പന്ത്രണ്ടണി ഒരു മണിയൊ ക്കാവും ഒറങ്ങണെങ്കില്
ഓഹ് അപ്പൊ അങ്ങനെയൊരു ഇഷ്യുഒണ്ടല്ലേ ആഹ്
പിന്നെ ഞങ്ങള് ഒറങ്ങണ സമയത്ത് ഒറക്കിയാ പിന്നെ ഒറങ്ങും
ഉം ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് ഓഹ് അത് ശരി അങ്ങനെ ഉം
ആഹ്
മക്കളാ കുട്ടികളൊക്കെ പകല് ഒന്ന് രണ്ട് തവണ ഒക്കെ ഒറങ്ങണവരൊക്ക ഒണ്ട് ചെല കുട്ടികൾ തീരെയും ഒറ ങ്ങൂല രാത്രിയേക്കന്നെ നിക്കും
യ് ചെലപ്പോം രാവിലെ പിന്നെ അതേപോലെ ഏഴ് മണിക്കൊക്കെ എണീച്ച് വന്നാലേ ഒരു പത്തോ ഒമ്പണിയാവുമ്പോ ഒന്നൊറങ്ങും
ആഹ്
പിന്നെ അതുകഴിഞ്ഞാ ഒന്ന് ഉച്ചക്കൊറങ്ങും അല്ലെങ്കിലൊരു എട്ടുമണി. അപ്പൊ ആണെങ്കി രാവിലെ എണീക്കയാണെങ്കി അത് പിന്നെ ഒറങ്ങൂല ഉച്ചക്ക് പിന്നെ ഒരു കുളിയൊക്ക കഴിഞ്ഞാ അപ്പളൊള്ളൂ ഉറങ്ങ
ആഹ് അങ്ങനെ ഉം എന്നാ ആയിക്കോട്ടെ ഞാൻ ന്നാ വെക്കട്ടെ?
ആഹ് ആയിക്കോട്ടെ ഇനി ഞാൻ അങ്ങട്ട് തിരിച്ചേ
ഇനി ടൈം ആനായിനോ അല്ലെ ആവോ ടൈമ് കൊ നിശ്ചയില്ലായിരുന്നു.
എങ്ങനെ
ആഹ് ടൈമേ ആ രണ്ട് മിനിറ്റ് കൂടി പറയാല്ലേ
ആഹ് ഒമ്പതായി ആഹ് ഉം
അത് ശെരി ഉം ഇപ്പം മഴ ഉണ്ടോ
ഉം ഇപ്പൊ ഇങ്ങനെ ചാറിങ്ങോണ്ട് നിക്കണ് അല്ലാത്ത ഇതൊന്നുമില്ല
ഇവിടെയും അതുപോലന്നെ ഏകദേശം ഒരുവിധം ഇവടെ ആഹ് ഏരിയയിലൊക്കെ ഒരുമിച്ചാന്നു തോന്നണ്ട്.
ആഹ്
വീട്ടില് ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടോ
ആഹ് ഇവടെ ഇമ്മ ഇപ്പ ഇമ്മാന്റെ ഇമ്മ ഇണ്ട് പിന്നെ മൂത്തശ്ശനുണ്ട് മൂത്തശ്ശി ഇണ്ട് മൂത്തശ്ശന്റെ ഒരു കുട്ടിയുണ്ട് എള് അച്ഛനുണ്ട് ഞാന് ഇന്റെ ഭർത്താവ് ഇന്റെ കുട്ടി
ആഹ് എന്നാ ശരി ഓക്കേ ആഹ് കൂട്ട് കുടുംബം ഉം എനിക്ക് ഞാൻ ഇവിടെ ഹസ്ബന്റ് ഇവിടെ ഇല്ല പൊറത്താണ് മക്കളും ഞാനുവാ ഉള്ളെ ആഹ് പിന്നെ അടുത്തടുത്ത് വീടുകളുണ്ട് പിന്നെ ഭർത്താവിന്റെ ജ്യേഷ്ഠനൊക്കെ തൊട്ടടുത്താണ് അങ്ങനെ താമസം ഉം ഉപ്പേം ഉമ്മേം ഇല്ല ഭർത്താവിന്റെ ഞാൻ വരണേന് മുന്നേ മരണപ്പെ ഒരാള്
പത്ത് മിനിറ്റ് ആയേ ഞാൻ കട്ട് ചെയ്യേ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വിളിക്കാട്ടോ
ആഹ് ശരി ഓക്കെ